ഹലൊ അ കേക്കുന്നുണ്ട് വേം ഇവിടില്ല്യാ
ആ- അതെ എക്ക് ആദ്യം കേട്ടീല്ല അതാചോയ്ച്ചത്
അ
ആ- എന്നട്ട് എന്തൊക്കെവിഷ്ടം
ഇതാ ചായൊക്കെ കുടി എൻട്ട് ഇവടെ ഫോണ്ല് നോക്കി ഇരിക്ക
ച്ച തെയ
മ്മ്
എന്താ ചായക്ക് സ്പെഷലൊക്കെ ഇണ്ടായ്ര്ന്നത്
ഇന്ന് ഇന്ന ബീഫും പിന്നെ പുട്ടുഉണ്ടായ്രു
ബീഫ്
പ്പത് അ അപ്പത് കഴിച്ച്
മ്
എന്നും നേരം വൈകിട്ട ചായകുട്ചാ
ഏഹ് അല്ല നേരത്തെ കുടിച്ചിക്ക്ണ് ഇന്ന് ഉമ്മ ന്നേര്ത്തെ ഇണ്ടാക്കിന്നു കാരണം അനിയത്തി ഇന്ന് തിരുവനന്തപുര പുരം പോയിന്നു അവിടെന്തോ കളിണ്ട് പറഞ്ഞിട്ട് അപ്പൊ ഒന്ന് മൂന്ന് മണി ആയപ്പളാ എത്തിയത്-അപ്പ പ്പൾത്തിന് അവൾക് ഫുഡ്‌ വേണെന്ന് പർഞ്ഞപ്പോ ഉമ്മ അപ്പത്തന്നെ ഇണ്ടാക്കി വെച്ചീന്നു മ്മ് അപ്പ അത് കഴിച്ച് ആ
ആഹ
അപ്പങ്ങനെ
പിന്നെന്താ അവ്ടത്തെ എന്താ ആഹ ചായകുടിച്ചയ്ഞ്ഞു ചായ ഒമ്പത് മണി കാ ടൈമില് കുടിക്കും ഇന്ന് ദോഷെനു
ആഹ ഉച്ചക്ക്ക്ക്ള്ള ഫുഡ് ഇണ്ടാക്കിട്ടില്ല ഇനി എന്തെങ്കിലും ഉമ്മ മീനിപ്പോ കിട്ടിട്ടോള്ളു
ആഹ
ക്കർ കുക്കർലുമ്മ അങ്ങനെ ചോറ് വെക്കലാ
ആഹ പ്രഷർ കുക്കറൊ അതൊ സാധാ കുക്കർലോ
ഏ പ്രഷർ കുക്കർല്
ആഹ
അയ്ചോറ് ചോറ് വെക്കും പിന്നെ പത്ത് മിൻറ്റായി കയ്ഞ്ഞാ പിന്നത് ഊറ്റും അപ്പത്തിനും ചോറ് വേകാവും
ചോറുവേക്കാര ഇനി എന്തനി ചോറും കറീം കൂട്ടാനൊക്കെന്താ
യിപ്പ മീന് വേടിച് ഇനിപ്പ മീൻകറീം മീന് പൊരിക്കും
ആഹ
ഇവടെക്കെ രണ്ടീസായ്റ്റ് വീട്ട്ല് പരിവാടി ഇണ്ടായിരുന്നു അപ്പൊ ഫുഡ് ഒക്കെ ഫുള്ള് പൊറത്ത് ന്നേയ്ന്നു അപ്പന്ന് നാടൻചോറ് വേണം പറഞ്ഞിട്ട് ഇപ്പ അങ്ങനെ
ചോറ് ചെയ്യ്മ്പോട്ടിട്ടുണ്ടാവൂല്ലേ
ആഹ്
എന്നിട്ട് ഇനി എപ്പള ഇനിപ്പോ പള് ചോറായി
ചോറ് നേരം ആയി ആഹ് ഇപ്പൊ ഇനി ഫോണമെ കൊറച്ചങ്ങനെ ഇര്ന്ന് ഇപ്പം ഉമ്മ മിഷീന് തിരുമ്പുണ്ട് ഏയിനേരം തുട അടിച്ചരി തുടക്കല കഴിഞ്ഞ പിന്നെ ആഹ് ഫുഡ് റെഡി ആക്കിന്നപ്പ ഫുഡ്ക്കും ഇവിടെ അങ്ങനെ ആഹ് അപ്പ അപ്പതിന്നെല്ലാരും കുളികഴിഞ്ഞ് വാന്ന് ആഹ് എത്തിട്ടാണ് പണി അവിടെ ഇങ്ങനെ ഇരിക്കും പിന്നെ ഇവിടെ ആരി ഇപ്പൊന്നു ഇല്ലല്ലോ ഇപ്പ ഉണ്ടെങ്കിൽ നമുക്ക് ഓർക്ക് ഫുഡ് വേർന് വച്ച് കൊടുക്കണംന്നൊക്കെ തൊ ഇണ്ടവാ ആ ഇല്ല ഞങ്ങൾ മൂന്നാള് മാത്രേ ഉള്ളൂ അപ്പ അപ്പിന്നെ
പിന്നെ മൂ ഓർക്ക്‌ പഴിച്ചുമ്പോല്ക്ക് തോന്നുമ്പോ എന്തേലും ഉണ്ടാക്കി തിന്നാം
ആഹ് നിങ്ങളെ വീട്ടില് എൻ ഏഹ് ഇന്നെന്താ
ആഹ് ഇന്നിപ്പോ എന്താ ഞങ്ങൾ ഇവിടെ നാടൻ കോയിനെ ഫുടൊക്കൊയിമാന് സാധാ ചോ ആഹ് വി ട്ടിലെന്താ വീട്ടിൽ കോഴി ഇട അത്ണ്ട് കാക്കാർ വെചുള്ളാ കറിയാകുലെ
ആഹ് ആഹ് ആഹ്
പിന്നെ ചോറുണ്ട് ഉപ്പേരി
ആഹ് അതൊക്കെണ്ട്
അതൊക്കെണ്ട്
ഉം രാവിലെ രാവിലെന്നേയ്ന്നു കടി ആഹ് ദോഷിം ഈ കോഴികറിം
ഏ അല്ല ഇത് ഇതിപ്പ വെച്ചിട്ടുള്ളൂ ദോശി ഉള്ളിക്കറിയാണ്ടായിന്നത് ഉം ന്നിട്ട് ങ്ങള് എല്ലാരും പോയാ അനിയത്തിന്റെ കൂടെ എറണാകുളം തിരുവനന്തപുരം
എ ഇല്ല ഇല്ല്യ എല്ലാരും പോയിറ്റില്ല അവള് മാത്രം പോയിറ്റൊച്ചുള്ളൂ അവള് ഇന്ന് സ്കൂളിൽന്ന് റെഗ്ബി പറഞ്ഞ എന്തോ ഒരു ഗെയിമുണ്ട് അപ്പൊ അതിന് പോയതാ ഈ ഉം എന്താ സ്റ്റേറ്റ് ലെവല് മൽ സരിക്കാൻ വേണ്ടീട്ട് പാലക്കാട് അങ്ങനെ ഓരോരുത്തരെ അത് പന്ത് തട്ടി പറിക്ക്ണ ഗെയിമാതോന്നുണു അങ്ങനല്ല ഓരോ ഓരോ ജില്ലെനേം റെപ്രസെന്റ് ചെയ്തിട്ട് ഓരോരുത്തരിങ്ങനെ പോവും അപ്പ അങ്ങനത്തെ ഒരു കൊർച്ച് കുട്ട്യോള് പോ അങ്ങനെ പോവും ആഹ് പിന്നെ കൂടെ വേറെ പേരന്റ്സ്ണ്ടായിരുന്നു പിന്നെ കോച്ചുണ്ടായിരുന്നു അങ്ങനവര് പോയത് രണ്ടിസായി പോയിട്ട് ഇന്നലെ ഇന്ന് ന്ന് രാവിലെ വന്നത്
ഓൽക്കാടെ ഫുഡ് ആന്റ് അക്കോമഡേഷനൊക്കെണ്ടാവില്ലെ റൂമൊക്കെ
ആഹ് അതൊക്കെണ്ട് പക്ഷേ അവിടെ ഫുഡ് അവിടെ വൃത്തിയില്ല അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അത് നമ്മള് ഫുഡ് കഴിച്ചിട്ടില്ല ന്നിട്ട് രാത്രി ഇമ്മാക്ക് വിളിച്ചിട്ട്ണ്ട് ആ രാത്രി ഉമ്മാക്ക് ഒരു മണിക്ക് വിളിച്ചിട്ടുണ്ട് ന്നേ ഇക്ക് ഫുഡ് വേണം ഇക്കങ്ങനെ വാണം വാശി പിടിച്ചിട്ട് ഇക്ക് എന്തേലൊക്കെ വേണം അങ്ങനെ പ വാശി ഉമ്മാക്കാണെങ്കില് മ്മ ഒറക്ക റെഡിയാവായിട്ട് മ്മ ഒറങ്ങാണ് അപ്പ മ്മക്ക് ദേഷ് ആഹ് ആഹ് ഇപ്പം ഉമ്മ പറഞ്ഞ് ഇവിടെ ന്യൂഡിൽസിണ്ട് പഴം മ്മക്ക് അത് മതി പറ്റില്ലക്ക് എന്തേലൊക്കെ ഫുഡ് വേണം വേണ്ട ദേഷ് വന്നിട്ട് ഉമ്മ നാല് പേരെടെ എന്താ അവിടെ ഒറങ്ങല്ലോ ഓരളത് മനസ്സിലാക്കാതെ ഇങ്ങനെന്നൊക്കെ പറേണന്നൊക്കെ പറേണ്ട് മ്മാ ഫോൺ ഓള് ഫോ ണങ്ങ് കട്ടാക്കി പിന്നെ മ്മാക്ക് പാവം തോന്നി ഫുഡ് ഇപ്പൊക്കെ കിട്ടാതന്നെ പക്ഷെ മ്മാക്ക് ദേഷ്യം വരും മന് നല്ല പോലെ പറയാച്ചാ കൊ പ്പില്ല്യാ ആഹ് ഒറക്കത്ത് വിളിച്ച് ഇങ്ങനെ പറ മ്മ അപ്പ തന്നെ ബീഫുള്ളക്കെ എന്താ വള്ളത്തിലിട്ട് ഒക്
എന്നിട്ടാര ഒറ്റക്ക് വര്വൊ ആ ടൈമില്
അത്വിടെ ഏ വിടെ എടു ഇല്ല ഇവിടെ എടുത്തുന്ന്ള്ള ഒരു കുട്ടീണ്ട് അവളുടെ പ്പ ഓളെ കൂട്ടാൻ പോയിതു അപ്പൊ വരുമ്പോലിവിടെ ആ ആക്കി തന്നു
ആഹ് അങ്ങ്നാമ്പോ കൊഴപ്പില്ല ഉപ്പന്തല്ലെതാ വ് പണിക്ക്ക്ക
എലെ പ്പ ഗൾ
ഗെൾഫിലാണല്ലേ ആഹ് കൊറെയായോ പോയിറ്റ്
ആഹ് പോയിറ്റ് ഒരു വർഷൊക്കെ ആയി ഇനിപ്പ ഇന്ന് വൈകുന്നേരം പറ മതി വൈകുന്നേര് ത്തിക്ക് പോവുവേണം പൊർ കോളേജ്ക്ക് പോണം ആഹ് ഞാൻ പൊറത്ത് പഠി ക്കാണ് അപ്പ ഞാനിക്ക് ഇന്നലെ വീട്ല് ഇവിടെ പരിപാടിണ്ടായ കാരണം ലേയ് ച്ചായിച്ചവിടെ എത്തിയത് അപ്പൊ ഇന്ന് ലീവ് എടുത്തിട്ട് ഉം ഞാനൊരു ഒക്യുപേഷൻ തെറാപ്പി കോസ് പഠിക്കാ
ആഹ് ഇവടെ ഇവീട്ന്ന് ദൂരെ പഠിച്ചണത് നിന്ന് പഠിക്ക
ട്ടില് നിന്ന് പഠിക്കാ
നാളെ തെരഞ്ഞെടുപ്പിന് പോവ്വോ
ആട്ട് ആഹ് വൈകുന്നേരത്ത് വേറെ രണ്ട് കുട്ടികള് ഇതേപോലെ പരിപാടി ഴിഞ്ഞ് ലീവ് എടുത്ത്ട്ട്ണ്ട് അപ്പൊ അവര്ണ്ട് അപ്പൊ ഞ്ഞി വൈകുന്നേരത്ത്ന്ന് ട്രെയിൻ കേറും
ആഹ് ബുക്ക് ചെയ്തിട്ടുണ്ടാവുല്ലേ ട്രെയിൻൽ
വെ ബുക്കെയ്യലൊന്നില്ല ബുക്കെയ്യല് ഒരു മാസം മുന്നേ ബുക്കയ്യണം. അപ്പൊ ഞമ്മക്ക് ലീവ് ഒന്നും അങ്ങനെ പെട്ടന്ന് ആഹ് ലോക്കെലി ലേഡീസില് കേറും.
ലേഡീസ് ആഹ് ലേഡീസിനായിട്ട് ലോക്കൽ കമ്പാർട്ട്മെൻന്റ് ണ്ടോ
ആഹ് ബാക്കിൽ അല്ലെങ്കി ഒന്നെങ്കി ഫ്രണ്ടില്ണ്ടാവും
ആഹ് അപ്പൊ പിന്നെ തെരക്കടി ല്ലെങ്കിൽ മറ്റില് കേറുമ്പോ ജനറല് കേറുമ്പോ ഒരു പേടിയാണല്ലോ
ആഹ് രാത്രി പോവുമ്പോ
അപ്പൊ അയ്ജ് വേറെ ആണുങ്ങളൊന്നും ഇണ്ടാവില്ല വെറും പെണ്ണുൾ മാത്ര ഇണ്ടാവുള്ളൂ
അപ്പ ആഹ് പെണ്ണുങ്ങൾ മാത്ര ഇണ്ടാവുള്ളു അപ്പം പോലീസ് അങ്ങനെണ്ടാവോ പോലീസ ഒന്നും ഉണ്ടാവൂല്ല പെ ആണുങ്ങൾ അയിലേക് കേറൂല നമ്മള് പ ലേഡീസന്ന് പ പർഞ്ഞഴിഞ്ഞാൽ പിന്നെ ഓല് കേറൂല
കേറൂല്ല ആഹ് എന്ന കൊഴപ്പൊന്നുല്ല ആ നമ്മക്ക് പേടിക്കാൻ ആരാ എന്നിട്ട് ഇനി എപ്പളാ പോ വൈകുന്നേരം പോവോ
ആഹ് വൈകുന്നേരം പോവും ഇനിപ്പ അപ്പത്തിന് ഇപ്പൊ ഫുഡ് മ്മ എന്തയൊക്ക കൊണ്ടവണ്ടേ അവിടുന്ന് ഒന്നും കിട്ടൂല ല്ലോ അപ്പൊ ഇനിയിപ്പ പോകുമ്പോ നെയ്ച്ചോറ് എന്തേലും കൊണ്ടണം ആഹ് ഞങ്ങള് പോറത്ത് റൂമ് എടുത്ത്ക്ക് പിന്നെ ഞങ്ങളെനെ ഇണ്ടാക്കല
ഇണ്ടാക്കല്ല് നിങ്ങന്നെ ആഹ്
അങ്ങനെ ഇണ്ടാക്കും പിന്നെ എന്തേലും മോ മോര് കറിയോ മീ ആഹ് സാനം പിന്നെ ഗൂഗിൾ പേ ഗൂഗിൾ പേ ഉണ്ടായതുകൊണ്ടും കുഴപ്പല്ല വ്യാഴ്ച ആടെ ചന്ത ഇണ്ടാവും ഞങ്ങള് ളു ആഹ് വ്യാഴാഴ്ച ചന്ത ഇണ്ടാവുമ്പോ സാധന് നം അവിടുന്ന് വേടിക്ക ചെയ്യാ, പിന്നെ ഇവിടെ ശ് കൊറേ ആ ആഹ് പത് പത്ത് രൂപക്കൊക്കെ കി ആ ഞങ്ങൾ പിന്നെ ഒ മൂന്നൾക്ക മൂ ആഹ ഞങ്ങൾ ഇണ്ടാക്കും
ആഹ ഇത ഓസ്ട്രേലിയ ആണോ അത്
ആ് ഹോസ്റ്റലല്ല ആ അടിൽ മ്മള് ഓ ഓണർുണ്ട് അവരുടെ മേലെ അവരു റൂമ് വാടക കൊടുക്കുന്നുണ്ട് ഉം
ആ എത്ര മണിക്കൂർ ദൂരംണ്ട് നിങ്ങ ഇവിടുന്ന് തമിഴ്നാട്ടി
അവിടു ഇവിടുന്ന് ഇപ്പ വേ പല ട്രെയിൻുണ്ട് ലോക്കലൊക്കെ ഇണ്ട് ഇപ്പൊ സൂപ്പർ ഫാസ്റ്റ് ആയ കാരണം നാ നാലഞ്ച് മണിക്കൂറാകുമ്പോറ്റും ത്തും അവര് പതിനൊന്നരൊക്കെ ആകുമ്പോ അടെ എത്തും പിന്നെ അവിടുന്ന് പിന്നെ ബസ്സ്ുണ്ട് ങ്ങവിടെ കുറ്റിപ്പുറ അല്ലെങ്കി വട്ടാമ്പ്യ ഒടന്നൽ ക കേറും
ആഹ കുറ്റിപ്പുറം തോനെ ദൂരല്ലേ
ഏയ് കുറ്റിപ്പുറത്തുള്ള കുറച്ച്ളളു പിന്നെ എളുപ്പം പട്ടംഞങ്ങക്ക് രണ്ടു ഓരെ പോലെ തന്നെയാണ് അല്ല ആഏ അല്ല മലപ്പുറത്ത ഇല്ലേ മലപ്പുറത്ത് ഇത് ഇങ്ങിട്ട് എന്താ ബോർഡറിലാണ് കുറ്റിപ്പുറം അത്രല്ല കുറ്റിപ്പുറം തിരൂര് അങ്ങനെ പോല മ മലപ്പുറത്തില്ല മലപ്പുറത്ത് കുറ്റിപ്പറന്ന് മലപ്പുറത്തേക്ക് ഒരു ഒന്ന് ഒരു മണിക്കൂറിന് മേലുണ്ട് ഒരു മണിക്കൂറല്ല ഒന്നര മണിക്കൂറൊക്കെ ഉണ്ട്
ആഹ് ആഹ് അങ്ങനെ അത് ഇനി നിങ്ങ എല്ലാരും കൂടി അനെ പോവുംല്ലേ അപ്പൊ ഇനിങ്ങ രാത്രിയല്ലേ അവിടെത്തുള്ള അടത്തെ ബസ്സ ഉണ്ടാവുവോ
ആഹ് അവിടെ ബസ്സുണ്ട് അവിടെ ഇരുപത്തിനാല് മണിക്കൂർ ബസ് മറ്റേ ഹൈവേ ആ കാരണ ഇപ്പൊ ഈറോ ഇപ്പൊ ഈ റോഡന്ന് സേലം അങ്ങനെ പറഞ്ഞിട്ട് ബസ്സുകുണ്ട്
ആഹ
കോയമ്പത്തൂ ടു സേലം പറഞ്ഞിട്ട കുറെ ബസ് ൻ കാരണം ഞമ്മത് സ്േലത്ത് എത്തുന്നതിന് മുന്നേ കാരണംഞക്ക്ടെ വീടിന് നേരം മുന്നിൽ തന്നെ ഇറങ്ങാൻ പറ്റു
ആഹ
അപ്പൊ പിന്നെ ലേറ്റ്ൊക്കെ ഉണ്ട അതോും പേടില്ല നാട്ടത്തെ പോലത്തെ പേടില്ല പേടില്ല എപ്പോഴും വണ്ടി പോണ എന്താണ് പിന്നെ ആൾക്കാരൊക്കെണോ അവിടെ
ആഹ അ ഫുള്ള് ആൾക്കാർല്ലരു ഏരിയണല്ല എല്ലാ ടൈമിനും
ആഹ് ആ എല്ലാ ടൈമിലും ഏരിയണ്ട് കാരണം ഉള്ളേരിയ ഇല്ലാത്ത തൊണ്ടാണ് ഹൈവേയിലായ കാരണം പിന്നെ എപ്പോഴും ആൾക്കാരുണ്ടാവും ഇ പോ കൊറെ വണ്ടിളൊക്കെ യാത്ര ചെയ്യണല ഇഷ്ടം പോല ഉണ്ടാവും
എന്തല്ല ഉ
ചായക്കടൊക്കെ ഇരുുന്നാല് മണിക്കൂർും അവിടെ ഓപ്പൺ ആവുന്നണ്ട് വിളിച്ച ആൾക്കാരൊക്കെ ഉണ്ടാവും
ഞങ്ങള അങ്ങനെ ഇ പോയ എന്നാല വീട്ടുകാ
ഇനിയിപ്പ ലീവ് ഇപ്പ എടുത്ത് കിട്ടൂല ഇീ ഇനി എക്സാം എ രണ്ടാ്േനും നാലാഴ്ചേനൊക്കെ ലീവ് എടുത്ത് പോരാ ലീവ ലീവ്ുണ്ടോ ഞൾക്ക് ഞങ്ങള്ൾ പിന്നെ ഇപ്പ മഴയ കാരണം പോലൊക്ക നല്ല ബുദ്ധിമുട്ടായി കാരണം
ആഹ് വെയിലാണെങ്കി പിന്നെ തരപ്പമില്ല മഴമ്പ പിന്നെ ഇറങ്ങാറാണ്ട്ക്കെ െ അ
ഉം എന്നാ ശരി എന്നാ
ഇന്ന് ശരിട്ടില്ല
ഉം ഉഹ